ഹലോ
ഹലോ
കേക്ക്ന്നോ
ആഹ് കേക്കാം കേക്കാ
ആഹ് പിന്നെ എന്തെട്ക്ക്ന്ന് എന്ത്ട്ത്തൊണ്ടിരുന്നേയാ
ആഹ് ഞാൻ കാപ്പി കുട്ച്ചോണ്ടിരുന്നതാ
ആഹ് മ് പിന്നെ സുഖാന്നോ
ആഹ് സുഖം സുഖണോ
ആഹ് എനിക്ക് സുഖം ഫുഡൊക്കെ കയ്ച്ചാ
ഓ കയിച്ചു കയ്യ്
ഉം പിന്നെടി ഈ ഈ നമ്മൾ നമ്മളെ സ്ത്രീകള്ല്ലേ പണ്ടത്തെ കാട്ടി ഒത്തിരി മാറിയിട്ടുണ്ടല്ലേ.
ആഹ് അതെ അതെ മാറിയിട്ടുണ്ട് കാരണം ആ സ്ത്രീകളന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സൊസൈ റ്റീലൊരു ഒരു അ ഭിഭാജ്യ ഘടകമാണ് സ്ത്രീകളെന്ന് പറയുന്നത് കാലം മാറുന്നതനു സരിച്ച് സ്ത്രീകളുടെ ജീ വിത രീതിയും ചിന്താഗതിയും ആഹ് അങ്ങനെയൊക്കെ മാറുവല്ലോ. അപ്പം ഈ എന്താ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിലെ അ സമൂഹത്തിലെ സ്ഥാനത്തില് വലിയ മാറ്റങ്ങള് അ സംഭവിച്ചിട്ടുണ്ട്.
ഉം ഇപ്പൊ സ്ത്രീകളെല്ലാരും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിക്കാനായിട്ട് നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട്.
അതെ അതെ പിന്നെ അതുവല്ല ആ അന്നത്തെ സ്ത്രീകളും ഇന്നത്തെ സ്ത്രീകളും തമ്മില് ജീവിത ശൈലി അതുപോലെ തന്നെ വിദ്യാഭ്യാസം സ്വാതന്ത്ര്യം തൊഴില് സാമൂഹിക സ്ഥാനം അങ്ങനെയുള്ള മേഖലകളിലെല്ലാം നിരവധി വ്യത്യാസങ്ങൾ കാണാം സ്ത്രീകളില്
ആ അത് ഇപ്പം അവസരങ്ങൾ കൂടുതലുണ്ടല്ലോ അപ്പം സ്ത്രീകൾക്ക് ഏത് മേഖലയിലോട്ടും പോവാലോ
അതെ അതെ പഴയകാലത്തെ സ്ത്രീകൾ കൂടുതലും വീടിനുള്ളിൽ ആ. ഒതുങ്ങിയ ഒരു ജീവിതം രീതി ആയിരുന്നല്ലോ പക്ഷെ ഇപ്പം അതാന്ന് വെച്ചാൽ കുടുംബ ത്തിെ നോക്കുന്നത് കുട്ടികളെ പരിപാലിക്കുന്നത് അതായിരുന്നു അവരുടെ മെയിൻ മോട്ടോ പ്രധാന ഉത്തരവാദി ന്ന് പറയുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം തൊഴിലവ അവസരങ്ങളൊക്കെ ഭയങ്കര നിയന്ത്രണം ഉണ്ടായിരുന്നു കാരണം വീട്ടുകൾ വീ വീടുകളിലൊരു നിയന്ത്രണ ചട്ടങ്ങളിലായിരുന്നു സ്ത്രീകൾ നിന്നിരുന്നത്
ആ അതു അല്ല അവർക്കൊന്നും അവർക്ക് എന്തുവാ ആ അവളെടെ അവർടെ അവരുടെ ഒരു കാര്യങ്ങൾ അവർക്ക് തുറന്നു പറയാൻഒക്കത്തില്ലായിരുന്നു
അതെ ഒത്തിരി ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ മീൻസ് ഇപ്പം നമ ഒരു പഠിക്കാനുള്ള ഒ ഒ ഒരു സൗ ഒരു സ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ
ഉം അത് ഈ ആണുങ്ങളുടെ ആധിപത്യ അയിരുന്നു അവിടെ കൂടുതലും പണ്ട് കാലത്ത് പെണ്ണുങ്ങളെ അടിച്ചു താഴ്ത്തി വെച്ചിരുന്നത
ആ അതെ അതെ അന്നത്തെ സമൂഹത്തിലെ പുരുഷന്മാർക്കായിരന്നല്ലോ കൂടുതലും പ്രാധാന്യം ഉണ്ടായിരുന്നതും. പക്ഷേ ഈ സ്ത്രീകള് സ്വന്തം അഭിപ്രായം തുറന്ന് പറയുമ്പം തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ അല്ലല്ലോ പക്ഷേ ഇന്ന് ആ സ്ത്രീകളെ അങ്ങനെ നമ്മള് എന്തെങ്കിലും സ്വ നമ്മുടെ സ്വാതന്ത്ര്യത്തെ തുറന്ന് പറയുമ്പഴത്തേക്കും നമുക്കൊരു സോകോൾഡ് പേരും വീഴുവല്ലോ ഫെമിനിസ്റ്റ് എന്ന്
ഉം അതുവല്ലി ഈ ഇന്നത്തെ സ്ത്രീകളക്കെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് എല്ലാത്തിലും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പം ഈ കണ്ട് നിൽക്കുന്ന എനിക്ക് തോന്നി പഴയ അമ്മുമ്മമാരായിരിക്കും പഴയ കാല ക പഴയ ചിന്താഗതിയുള്ളവരൊക്കെ പറയും ഇവൾക്ക് ഇമോഷൻ ഇല്ലേ എന്ന് ക്ക്‌ വികാരങ്ങൾ ഇല്ലന്നക്കെ പറയും പക്ഷെ അതല്ല കാരണം ചലഞ്ചസിനെ എല്ലാം ഫേസ് ചെയ്യാനായിട്ട് ഈ സ്ത്രീകളെ പഠിച്ചോണ്ടാണ് അവരിപ്പം സ്റ്റോങ്ങായിട്ട് നിക്കുന്നത് പക്ഷെ അത് പഴയ ചിന്താഗതിക്കാർക്ക് മനസ്സിലാവത്തില്ല ആ ഒരു കാര്യം
അതെ അന്ന് അവർ പറഞ്ഞത് നമ്മക്ക് അതിനൊന്നും ഇപ്പം നമ്മളെ ണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ കാണും ഇപ്പം നമ്മടെ അമ്മേനെയോ നമ്മടെ അമ്മമാരെയൊക്കെ എക്സാംപിളായിട്ട് ആയിട്ട് എടുത്താൽ തന്നെ ചിലപ്പോൾ കാണാൻ പറ്റും കാരണം പണ്ടി ഇപ്പോൾ പഠിക്കാനക്കെ അവിടെ വിടുന്നതും അല്ലെങ്കിൽ അതുപോലെ തന്നെ ദൂരെ സ്ഥല വല്ലയിടത്തും കിട്ടി കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് വിടുന്നതിനൊക്കെ ഒത്തിരി ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിത്തം വേണ്ട എന്ന് പറഞ്ഞ് അവരെ പഠി നിർത്തി കല്യാണം കഴി പിന്നെ കല്യാണത്തിലോട്ട് ഇങ്ങനെ വഴിതിരിച്ച് വിടുന്ന ഒരു സമൂഹം ആയിരുന്നു പണ്ട്
ആഹ അതു അല്ല കല്യാണം കഴിച്ച് കഴിഞ്ഞാ പിന്നെ ആ വീട്ടിന്ന് നമ്മുടെ വീട്ടിലോട്ട് പിന്നെ ഒരു സ്വ ഒരു അവകാശവുമില്ല നമ്മുടെ വീടുവായിട്ട് മൊത്തം ഭർത്താവിന്റെ വീട്ടിലായിട്ട് ഒതുങ്ങി കൂടി ഒരു മുറിയിലെ ഒരു ആ വീട്ടിൽ ഒതുങ്ങി കൂടി നിക്കണുണ്ട്
അന്ന് മാത്രമല്ല നമ്മക്ക് നമ്മടെ വീടുകളിലോട്ട് പോകുമ്പോ പോലും നമ്മക്ക് അവരോട് അനുവാദം ചോദിക്കേണ്ട അവസ്ഥ ആയിരുന്നു നമ്മളൊന്ന് ആലോചിച്ചു ഓക്ക് നമ്മള് കുഞ്ഞിലെ തൊട്ട് ജനിച്ചു വളർന്ന് നമ്മടെ സ്വന്തം വീട്ടിലോട്ട് പോവാൻ വരെ നമുക്ക് അനുവാദം ചോദിക്കേണ്ട ഒരു സ്ഥിതി ആയിരുന്നു അന്ന്
ഉം അതാ ഇപ്പം ഈ എഡ്യൂക്കേഷനും അടെക്നോളജി ഒക്കെ സ്ത്രീകളുടെ വീട്ടിൽ ജീവിതത്തിൽ ഒത്തിരി മാറ്റം അവ വരുത്തിയത്.
ആ അതെ അതെ ആ മറ്റേ ഈ ഇത് വിവാഹ ചെറുപ്പത്തിലുള്ള വിവാഹം കഴിപ്പിക്കൽ, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ, സ്ത്രീ വിവേചനം അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു സാധാരണവായിട്ടും പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നത്
ഉം
ഇന്നത്തെ കാലത്ത് എല്ലാ സ്ത്രീകളും എല്ലാ മേഖലയിലും മുന്നേറ്റം കൈവരിച്ചിരിക്കുകയാണ്
ഉം അതുമല്ല ചില ഹിന്ദുക്കളുടെ ആചാരത്തിലാ തോന്നുന്നുണ്ട് ഈ പീരീഡ്സിന്റെ ടൈമിലൊക്കെ അവര് ഒരു റൂമില് റൂമിന്ന് പുറത്തോട്ട് ഇറക്കത്തില്ല അവര് പായും ഒരു തല എനിക്ക് തലയണ പോലും കൊടുക്കൂല്ല ആ ഏഴ് ദിവസവും പന്ത്രണ്ട് ദിവസം തങ്ങളുടെ കഴിയുന്നടം വരെ ആ ഒരു മുറിന്ന് പൊറത്തിറങ്ങരുത് ഫുഡ്ടെക്കെ അവരില്ലെ നായ്ക്കൾക്ക് കൊടുക്കുന്ന ഒണക്കൊക്കെയാണ് എടുത്ത് കൊടുക്കാറ്
ആ അതെ അന്ന് പറയുന്നത് സാധാരണ അത് അതിന്റെ ഒരു സയന്റിഫിക് വശം നോക്കുവാണെങ്കില് ഈ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് നമ്മളന്ന് ഫുൾ റെസ്റ്റ് വേണം എന്നുള്ളൊരു സംഭവമാണ് അവരത് ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് ആൾക്കാര് വേറെ രീതിയിൽ ആ കി മാറ്റി അതായത് തൊട്ട് കൂടായ്മ തീണ്ടിക്കൂടായ്മ അങ്ങനെ എന്തൊക്കെയോ ഒണ്ടല്ലോ പിന്നെ എന്താ പോയി വെള്ള കെണ കരേല് നിക്കാൻ പാടില്ല ഏഹ് പിന്നെ തുളസി ഇല ഒന്നും പിച്ചാൻ പാടില്ല അങ്ങനെ പിന്നെ ആൾക്കാര് അ വേറെ രീതിയിലാക്കി എടു ഇക്കയാണ് ചെയ്ത് സയന്റിഫിക് ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മക്ക് ഈ സമയത്ത് നമ്മക്ക് നല്ല റെസ്റ്റ് വേണം. നമ്മുടെ ബോഡിക്ക് ആ അതുകൊണ്ട് നമ്മക്ക് ഈ തലാശല ആൾക്കാരുടെ കേസിലെ തലകറക്കവും, അല്ലെകിൽ ഛർദിലോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങള ഉണ്ടാവും വയറുവേദനയൊക്കെ ഒണ്ടല്ലോ അപ്പൊ ആ സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് ആണ് വേണ്ടത്. പക്ഷെ ഇവരത് വേറെ രീതിയിലാക്കി ആക്കി എടുത്തി എടുത്തിരിക്കുകയാണ്
ആ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലട്ടോ ഇപ്പ നീ പറഞ്ഞപ്പഴാ അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് ഉം ഉം
അങ്ങനെയാണ് ഇപ്പം കൂടുതലും അതാ ഞാൻ പറഞ്ഞത് അത് ആ ഒരു സയന്റിഫിക് ആയിട്ടും നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഒരു സയന്റിഫിക് വശത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മക്ക് അതിൻ്റെ ലോജിക്ക് പിടി കിട്ടും ഇപ്പം ഈ കാര്യം തന്നെ തൊട്ടുകൂടായ്മ അത് ഒരാൾ ക്കരെ പറയും പണ്ടെന്ന് പറഞ്ഞകഴി കിണറിന്റെക്കെ കര ചെന്ന് നിക്കരുത് കിണറിൻന്റെ കരയിൽ ചെന്ന് നിൽക്കരുത് വെള്ളം കോരരുത് എന്നൊക്കെ പറയും സാധാരണ അതിന് സയന്റിഫിക്കായിട്ടുള്ള വശം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മക്ക് ഈ തല കറക്കവൊക്കെ വരുവലല്ലോ അപ്പം കിണറ്റിന്റെ കരയിൽ ചെന്ന് നി കഴിഞ്ഞൽ ചിലപ്പം അന്നത്തെ കിണറിന്റെ സഹ പറ കഴിഞ്ഞാൽ ഈ എന്താ പറയയാ മറ്റേ മേളിലുള്ള ഓപ്പൺ ആയിട്ട് കിടക്കുകയാണല്ലോ വേറെ അടച്ചൊറപ്പും അങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പം ഈ തലകറവൊക്കെ വരുമ്പോൾ നമ്മളെ ചിലപ്പോൾ വീണു പോകും അല്ലെങ്കിൽ വെള്ളം കൊരിക്കൊണ്ടിരിക്കുമ്പൾ നമ്മളെ ചിലപ്പോ വീണു പോവും അതുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത് പക്ഷെ ഇ പിന്നെ അത ആൾക്കാര് കിണറ്റിൻ്റെ കരയിൽ വെള്ളം അശുദ്ധവാക്കും എന്നൊക്കെ ഉള്ള രീതിലാക്കിയെടുത്തു.
ആ ഞാനി ഇപ്പഴാ ശ്ര ആ അത് ചിന്തിച്ചത് ഉം
നിലയിലും സ്ത്രീകൾ മുന്നേറ്റം കൈവരിച്ചിരിക്കുകയാണല്ലോ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചതോടുകൂടി തന്നെ സ്ത്രീകൾ തന്നെ ഡോക്ടർമാരും, അദ്ധ്യാപകരും, ശാസ്ത്രജ്ഞരും, അങ്ങനെക്കെ സൈനികരും, രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കൾ വരെ ഉയർന്നു വന്നിട്ടുണ്ട് കായിക താരങ്ങള്
ഉം അതാ പണ്ടൊക്കെ ഉള്ളോരാണെങ്കി ഫാമിലി മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സ്വപ്നങ്ങളൊക്കെ അവര് വലിച്ചെറിഞ്ഞ് ഫാമിലിയാണ് അവരുടെ ലോകോന്ന് ആ ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്നവരാ എന്താ ഇപ്പം ഈ ടെക്നോളജി വർദ്ധിച്ചപ്പഴ്ത്തേനും- ഫാമിലിയും സ്വപ്നവും എല്ലാം ഒരേണക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ അവര് പോന്നത്
അതെ അതെ അന്നത്തെ സ്ത്രീകൾക്ക് കൂടുതലും ഈ ഭയങ്കര സഹന ശക്തിന്നൊക്കെ നമ്മള് പറയുവല്ലോ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാരുന്നു അന്ന് അവർക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അവരെ അടിച്ചമർത്തപ്പെടുകയായിരുന്നു അവിടെ ചെയ്തൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അവർക്ക്- അവരുടെ വാ വോയ്സ് പോലും അവർക്കുയർത്താൻ പറ്റാത്ത രീതിയിൽ പണ്ടത്തെ കാലത്തെ സ്ത്രീകളെല്ലാം ഇങ്ങനെ വീടുകളിൽ ഒതുങ്ങിക്കൂടി പോവേണ്ടി വന്നത്.
ഉം അതാ പണ്ടത്തെ സ്ത്രീകൾക്ക് സഹന ശക്തി കൂടുതലാ പക്ഷെ ഇപ്പം സെൽഫ് റെസ്പെക്റ്റിനാ എല്ലാരും ഇമ്പോർട്ടൻസ് കൊടുക്കു
അതെ അതെ നമ്മള് സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് നമ്മു ക്ക്‌ ഒന്നും ചെയ്യേണ്ട ആവശ്യം എ എവിടവും ഇല്ല
ഉം എനിക്ക്‌ തോന്നുന്നു ഇപ്പം ആ സ്ത്രീകളും പുരുഷന്മാരും തമ്മില് എനിക്ക് നല്ല ഇക്വാലിറ്റി വന്നിട്ടുണ്ടല്ലേ
ആ അതെ പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ഒരു ഇതില് മറ്റേ എന്താ ഫെമിനിസ്റ്റ് സോ കോൾഡ് ഫെമിനിസ്റ്റ് എന്ന പേരും വീഴുന്നുണ്ട് എല്ലാവർക്കും പക്ഷെ ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ ന ല്ലതാ കാരണം നമ്മൾ നമ്മളല്ലാണ്ട് വേറെ ആരാണ് നമ്മടെ ആ എന്താ പറയാ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്
ആ ഉം
ഉം ഹലോ
ഹലോ
ആ ആ കേക്കാം ആ അപ്പം എന്നാ അതിനൊ പ്പം അതിനൊപ്പം തന്നെ ഇന്നത്തെ സ്ത്രീകൾ എനിക്ക് തോന്നുന്നു കൂടുതലും മാനസിക സമ്മർദ്ദങ്ങളും സാമൂഹിക വെല്ലുവിളികളും ഒക്കെ നേരിടുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ജോലി കുടുംബം സമൂഹത്തിന്റെ പ്രതീക്ഷ എന്നിവയെല്ലാം ആ ഒരു ഒരു ഒരേ ഒരുമിച്ച് കൊണ്ട് പോവേണ്ടി വരുന്നൊരു ഒരു സാഹചര്യം ആണല്ലോ ഇന്നത്തെ സ്ത്രീകൾക്ക് അപ്പൊ അവരുടെ മാനസിക സമ്മർദ്ദവും അത് അതിലുപരി കൂടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്
ആ അതുവല്ല ആ നീ പറഞ്ഞോണക്ക് സൊസൈറ്റി സ്ത്രീകളെ ശരിക്കും ഈക്വലായിട്ട് കാണുന്നില്ല അങ്ങനെ ഓരോ ഫെമിനിസ്റ്റും അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് ഓരോ പുതിയ പുതിയ വാക്കുകള് കണ്ട് പിടിക്കുക
കണ്ടുപിടിക്കും അതാ നമ്മളെന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നമ്മള് ഉന്നയിക്കുമ്പോൾ അവര് നമ്മളെ ഫെമിനിസ്റ്റ് എന്നുള്ളൊരു പേരിലോട്ട് താഴ്ത്തപ്പെടയാണ് പക്ഷെ അത് കുഴപ്പമില്ല നമുക്ക് നമ്മളല്ലാണ്ട് വേറെ ആരാണ് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്
ഉം അത് ശരിയാണ്
പഴയകാലത്ത് തും എന്നത്തെ സ്ത്രീകൾ ഇപ്പം എനിക്കോന്നു കഴിവും ശക്തി എല്ലാം ഒരേപോലെയാണ് പക്ഷെ അന്ന് അവർക്ക് അതിനുള്ളരു പ്ലാറ്റ്ഫോം കിട്ടിയില്ല ഇന്നത്തെ സ്ത്രീകൾ അത് നേടിയെടുത്ത് കഴിഞ്ഞു
ആ അതാണ് ഹ എന്നാ പിന്നെ ശരിയടി ആ പിന്നെ രസ ഉളിക്ക ശരി പെക്